ഹലോ
അസ്സലാമു അലൈക്കും
വഅലൈക്കുമുസ്സലാം വറ ബർക്കാത്തു എന്തൊക്കെയണ്ട് വിശേഷങ്ങള്
അൽഹംദുലില്ലാ സുഖം നിംക്കോ
അൽഹംദുല്ല ആ റാത്ത തന്നെ ആയിരുന്നു അല്ലേ
ആഹ് ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചു മഴ ഇണ്ടാ അവിടെ ങ്ങടെ നാട്ടിലൊക്കെ
മഴ ഉണ്ടാരുന്നു രണ്ടു ദിവസായിട്ട് മഴ ഇല്ലായിരുന്നു ഇ നിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് അങ് നിന്ന് അങ്ങനെ വലിയ ഓവർ മഴയായിട്ടൊന്നും ഇല്ല ആഹ് സൗണ്ട് കേൾക്കുന്നുണ്ട് മഴേടെ ആഹ് മഴേടെ സൗണ്ട് കേക്കുന്നുണ്ട്
ആഹ് ഉച്ചക്കേഷം തൊടങ്ങിതാണ്
ആഹ് ഇവിടെ അങ്ങനെ മഴയിൽ ല്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാരുന്നു വൈകുന്നേരം ആയപ്പൊ ത്തേ ക്കും ഇങ്ങനെ അസറിന്റെ സമയമായപ്പോഴത്തേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ്
ആഹ അല്ല മഴ പെയ്യട്ടെ മഴഉണ്ടേ വെള്ളംണ്ടാവുള്ളൂല്ലേ
ആ വെള്ളം ഇല്ലാത്തോ ർക്ക് വെള്ളവും കിട്ടുമല്ലോ
ആഹ് ഞങ്ങൾക്ക് വെള്ളത്തില് ക്ഷാമണ്ട്
ആണോ ആ എങ്കിലും മഴ പെയ്യട്ടെ ട്ടെ നല്ല വെള്ളമൊക്കെ ഒരുപാടാവട്ടെ
അതന്നെ ഞങ്ങക്ക് ലാസ്റ്റില് രണ്ടു മാസം ആകുമ്പോഴും മഴണ്ട വെള്ളം ഇണ്ടാവില്ല
ഉം ബുദ്ധിമുട്ടാണല്ലേ
ആഹ് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഞങ്ങളീഈ നാട് ഭയങ്കര ശാപ ള്ളതാണ്
അങ്ങനെ ഒന്നും പറയരുത് അത് ഓരോരോ ഈ മണ്ണിന്റെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നാ അത് അത് നിങ്ങ ക്ക് മാത്ര മാത്രല്ല എല്ലർക്കും ഉണ്ട് വെള്ളത്തിന്റെ പ്രശ്നം ശാപം കൊണ്ടൊന്നുമല്ല അത് ഓരോരോ കാലാവസ്ഥയുടെ ഇവിടെ ഞങ്ങളുടെ വീട്ടില് ഒരുപാട് കിണറില ഇപ്പ വെള്ളം വറ്റാറുണ്ട് പക്ഷ ഞങ്ങടെ ടെ വീട്ടീന്നാണ് എല്ലാവും വെള്ളം എടുത്തു കൊണ്ട് പോകുന്നെ ഞങ്ങളൊ രുപാട്പേർക്ക്
അതെന്നെ അൽ ഹംദു ലി ല്ലാ അതിനന്നും ഉണ്ടാവട്ടെ
ഇൻ ഷാഅള്ളാ ആമീൻ
ആഹ് വെള്ളം കൊടുക്കണം കൊടുത്താലേ നമുക്ക് ഉണ്ടാവുള്ളൂ
അല്ല വെള്ളം കൊടുക്കുന്നതിനേക്കാൾകൂ കൂലി വേറൊ ന്നിനും ഇല്ലന്നല്ലേ പറയുന്നേ ഞാൻ ചായ കുടിക്കൂല
ആ അതന്നെ അതു തന്നെ ചായ കുടിച്ച
ചായ കുടിക്കൂല
ഹലോ
കേക്കുന്നുണ്ടോ
കേൾക്കഅതെന്തെ ചായ കുടിക്കൂല
ചായ കുടിക്കൂല
ആഹ കേൾക്കുന്നുണ്ട്
ചായ കുടിക്കൂലാ ന്ന്
അതല്ലേഅത് എന്താ ചായ കുടിക്കായി
അത് എനിക്ക് തേയിലയുടെ മണം പിടിക്കൂല
ആഹ അത് ശരി ആ അപ്പൊ എന്താ കുടിക്കവെള്ളം മാത്രം കുടിക്കെ
അങ്ങനെ ചോയിച്ചാല് വെള്ളം വെള്ളം നോർമലി നമ്മളെ ല്ലരും കുടിക്കുന്നുണ്ടല്ലോ അങ്ങനെ കുടിക്കും ദാഹി മിനിമം കുടിക്കുന്നത് പോലെ കുടിക്കും അല്ലാണ്ട് എല്ലത്തിനും പകരമായിട്ടിപ്പം വെള്ളം കുട ഒ
ഇപ്പൊ രാവിലൊക്കെ കഴിക്കുമ്പോളൊ ക്കെ രാവിലത്തെ ചാ
ഒന്നും കഴിക്കാറില്ല
ഇ എന്താ കുടിക്യ പ്പൊ രാ വിലെ
രാവിലെ ഞാൻ ഉ രാവിലെ എഴുന്നേക്കുന്നോടനെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും വെറും വയറ്റി ല് വെള്ളം കുടിക്കണ നല്ലതാണല്ലോ അപ്പൊ വെള്ളം കുടിക്കും പിന്നെ ഫുഡ്‌ ഴിക്കും പിന്നെ വൈകിട്ട് എന്തെങ്കിലും സ് സ്നാക്സോ എന്തെങ്കിലും ഉണ്ടെങ്കി കഴിക്കും എപ്പൊ ഴും കഴിക്കൂല ചെ ലപ്പോ ഒരു ഫ്രൂട്ട്സ് ആയിരിക്കും ചിലപ്പോ സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെല സമയങ്ങളില് ഉ പഴുത്തമാ ങ്ങകപ്പ ക്ക അതൊക്കെ കാണും ഈ പപ്പായ അതൊക്കെ അത് കഴിക്കും
അതെല്ലേ മക്കളുണ്ടാ
ആഹ്
ഉം
പിന്നെ വേറെ എന്തൊക്കാ
വേറെ നല്ലതന്നെ നിക്ക് കുട്ടികളൊക്കെല്ലേ
ഇല്ല ഇല്ല
കല്യാണം കഴഞ്ഞിട്ടില്ല
കല്യാണം കഴിഞ്ഞതാ
ഇപ്പം എത്ര വർഷായി
രണ്ട് വർഷം
രണ്ട് വർഷം ഓ
അത് സമയം ആവുമ്പോ കിട്ടും
ആൽഹംദില്ല അള്ളാ ഓട് ദുവാ ചെയ്തോളി
ഇൻഷാ അള്ള
അള്ള അല്ലെ തരാന് ഉം ചൊല്ലികോളി
ചൊല്ലുന്നുണ്ട് അത് മാത്രല്ല എല്ലാം ചെല്ലുന്നുണ്ട്
ആഹ് അതാണ്ട് പുറക്കെല്ലാം തരി നമ്മള് പാവങ്ങൾക്ക് പോരാ അള്ള വഴി ഉണ്ടാക്കി തരും നമുക്ക്
ഇൻഷാ അള്ള അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റും ചെയ്യുന്നില്ല പിന്നെ അറിയാണ്ടെങ്ങാനും നമ്മള മനസ്സ കൊണ്ട്ല്ലാണ്ട് എന്തെങ്കിലും തെ റ്റുകള് ചെയ്തു പോകുന്നുണ്ടോന്ന് അറിയത്തില്ല അതെല്ലാം ല്ലാ പൊറത്തു തരട്ടെ
ആഹ് മീ അള്ള പോറത്തിരന്ന് അത്രയോളും ഞങ്ങ ഇക്ക് മൂന്ന് മക്കളാണ്
ആഹ്
മൂന്ന് ആൺകുട്ടികള്
മാഷ അള്ളാ ആഹ് നല്ലതാക്കി തരട്ടെ മക്കളെയൊക്കെ
ദുവ ചെയ്യും മക്കൾക്ക് നല്ല ജോലിയൊക്ക കിട്ടാനേ പഠിച്ച് നല്ല ജോലിയെ കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യുകയുള്ളൂ
ഇൻഷാ അള്ള പിള്ളേര് പഠിക്കല്ലേ പഠിച്ചവര് വലുതാവട്ടെ അപ്പൊ അവര് എല്ലാ ജോലിയും ചെയ്ത് നിങ്ങളെ അവര് നല്ലതുപോലെ നോക്കും
മൂത്താ മോനു ഡിഗ്രി കഴിഞ്ഞിക്കിണ് ഇപ്രാവശ്യം
ആഹ് മാഷ അള്ളാ
ഉം
പഠിത്തത്തിലൊക്കെ നല്ല ബുദ്ധിയും ശ്രദ്ധയും കൊടുക്കട്ടെ
ആമീൻ ആമീൻ അറബതാര മീൻ അത്രേ ഉള്ളു പിന്നെന്താ വീട്ടില് കൃഷിയൊക്കെണ്ടാ
ഇല്ല ഇല്ല ഇവിടെ സ്ഥലമൊക്കെ കുറവാ
അതെ
കൃഷിക്ക് പറ്റിയ ക ഇതൊന്നും ഇവിടെ ഇല്ല
ആഹ് പിന്നെ എന്താ വേറെ കിളി ഇതൊക്കെണ്ടോ കോഴി ഇതൊക്കെണ്ടണ്ട് ആടോ പയ്യോ അങ്ങനെന്തെലും ഉണ്ടോ
അതാ പറഞ്ഞത് അതിന് പറ്റിയൊരു സാഹചര്യം ഞങ്ങളടെ വീട്ടന് ചുറ്റുപാടില്ല
ആഹ് അശരി
അതൊന്നു ഇല്ല മുമ്പ് ആടു ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പൊ ചെറുതിലെ ഇപ്പ അതൊന്നുമില്ല ആടിനെയൊക്കെ കൊടുത്ത് കോഴിയൊക്കെ ചത്തു പോയി പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി
പി അതൊക്കെ വളർത്ത നല്ല സ്ഥലം വേണം
ഉം സ്ഥലവും വേണം അതിനനുസരിച്ച് നമുക്ക് അതിന്റെ വേസ്റ്റും കാര്യങ്ങളും കളയാനുള്ള ഒര് തും വേണം.
ആ അവും വേണം സലം വേണം.
ഞങ്ങക്ക് ഇവിടെ സ്ഥലാമാണ് കുറക് കുറവ് ഒരു സൈഡില് മാത്രം ഇച്ചിരി നാല് വശമാണല്ലോ ഒരു വീടിന് അതില് ബാക്കും ഇല്ല ബാക്കും സ്ഥലം കുറവാണ് അതുപോലെ തന്നെ ഫ്രണ്ടും സ്ഥലം കുറവാണ്. ഏ ഏറ്റവും ന്ന മൂന്ന് സൈഡിന് സ്ഥലം കുറവാണ്. ഒരു സൈഡില് മാത്രം ഇച്ചിരി സ്ഥലവുണ്ട്.
അട്ത്തട്ത്ത് വീടുകളൊക്കെ ഉണ്ടോ അപ്പൊ
അടുത്തേ ഉള്ളൂ വീട് മൊത്തത്തിലടുത്തടുത്ത അപ്പുറോ അപ്പുറോ ആയിട്ട് ഒരുമിച്ച് ഉം അത് ഒരാട വസ്തു മുറിച്ച് മുറിച്ച് പണ്ട് അങ്ങനെയാണല്ലോ.
അപ്പൊ എത്ര യത്ര സെന്റ് സ്ഥലാ?
അ ഞടത് ന്ന മൂന്നര ഉ ണ്ട് മൂന്നര ന്നാൽ
ആ അപ്പൊ ഒന്നുംണ്ടാക്കാ
ആഹ് ഒരു വീട് തന്നെ വലിയ വീടാണേ അതോണ്ട് പിന്നെ ആ വീടും കൂടെ നിക്ക്ന്നത് കൊണ്ട് ആഹ് തലം തീരെയില്ല
മേലപ്പ അടി രണ്ട് മേലും തായള്ള വീടാ
ആ അതെ അതെ രണ്ടന്നല്ലേ ഈ പരിസരത്ത് ഞങ്ങളാ ഞങ്ങള് എന്റെ ഉമ്മാക്ക് മൂന്ന് മക്കളാ രണ്ട് പെണ്ണും ഒരാണോ ഞാനാണ് ഏറ്റവും എളയത് ഏഹ് രണ്ടു പേരുടെ കല്യാണം കഴിഞ്ഞ് ഇനി ആങ്ങളുടെ കല്യാണം ഇപ്പൊആങ്ങള ഗൾഫിന്ന് വന്ന് ഇവിടെ നി നിപ്പുണ്ട് നാട്ടില്.
ആഹ്.
അവൻ ഹേ ക്യാൻസൽ ആക്കി വന്നതാ. റീസൈൻ ചെയ്ത് വന്നതാ ജോലി അവനക്ക് അത് പറ്റുന്നില്ല പിന്നെ ഇച്ചിരി പുള്ളിക്ക് ചെറിയ വണ്ണ ഉണ്ട് അതുകൊണ്ട് അവനിക്ക് അവന്റെ ശരീരത്തിന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ജോലി അങ്ങനെ നിർത്തി പോന്നതാ അതുപോലെ നാലു വർഷത്തോളം അവനവിട നിന്ന് പിന്നെ ഞങ്ങളെല്ലാം കെട്ടിച്ചു വി ഇട്ട് ഞങ്ങള് രണ്ട് പെങ്ങള കെട്ടിച്ചൊക്കെ വിട്ട് അവന് ട്ട് പാരാഗ്രവും കടയങ്ങളും കൊറേക്കെ തീർത്ത്
ആഹ്
ഇപ്പം ഇനിയും ബാക്കി കടങ്ങളുണ്ട് ഇടക്ക് വെച്ച് ഉമ്മാക്ക് ചെറിയ പെട്ടെന്നൊരു കഫത്തിന്റെ പ്രശ്നൊക്കെ വെന്നപ്പം സർജറി ഒക്കെ കഴിഞ്ഞപ്പം ഉമ്മ റെ സ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോം ഇച്ചിരി ഓക്കെ ആയി ഇവിടെ മഴ പെയ്യുന്നുണ്ട്ട്ടോ
ആഹ് ആഹ്
അങ്ങനെ മൂന്ന് ലക്ഷത്തോളം രൂപയായി ഉമ്മാക്ക്
അതെലേ
ആഹ് പെട്ടെന്ന് കേറി അത് സംഭവംന്ന് വെച്ചാല് കഫം ഉമ്മാക്ക് ചുമക്കുമ്പം കഫം വരൂല്ലായിരുന്നു
ആഹ്
അപ്പഴത്തേക്കും കഫം ഉള്ളില് കെട്ടി കിടന്നിട്ട് അത്ങ്ങനെ പ്രശ്നായതാണ് ന്യൂമോണിയായോ അങ്ങനെയൊന്നും അല്ല വേറൊരു സ്പെഷ്യൽ ഒരു ഡോ ഒരു അസുഖാ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇതന്ന് പറയുന്നത് സർജറി ചെയ്ത് കളയുന്ന അല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു
ഏഹ്
അങ്ങനെ ഉമ്മീ ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റല്ലായിരുന്നു
ആഹ്
അങ്ങനെ ആ ഹോസ്പിറ്റലില് കൊണ്ടോയി
ആഹ്
ഓപ്പറേഷനൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് ഹോസ്പിറ്റല് മാറി കേറി എല്ലാം കൂടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ രണ്ട് ലക്ഷായി ഓപ്പറേഷന് മാത്രം പിന്നെ ആഹ് മറ്റുള്ള ചെലവ് എല്ലാം കൂടെയാണ് രണ്ടേ മുക്കാല് അടുപ്പിച്ചായി പിന്നെ ബാലൻസ് സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ രണ്ടൂന്നടുത്ത് കാണിച്ചു
ശിപായി
ആമീൻ ആമീൻ
ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും പ്രാധാനം ചെയ്യട്ടെ നമ്മക്ക് നമ്മെ ഉമ്മാരുണ്ടെങ്കിലല്ലേ നമ്മളെ വീട്ടിക്ക് പോയിട്ട് കാര്യുള്ളൂ
തീർച്ചയായിട്ടും
ഇമ്മല്ല്യങ്കി നമ്മള ആ വീട് ശൂന്യാണ്
അവരില്ലെങ്കി പിന്നെ നമ്മള് ഉണ്ടായിട്ടൊരു
സാ കാര്യല്ല കാര്യല്ല അങ്ങന
നമ്മളെ എല്ലാ തരത്തിലും പരിഗണിക്കാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും അവരെ പ്പോലെ മറ്റാർക്കും കഴിയൂൽ
ഇല്യ അവരുണ്ടെങ്കി തന്നെയാണ്
പ്രതീക്ഷി ക്ക്യാതെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് മാത്രേ പറ്റൂ. അപ്പ അവര് കൂടെ ഇല്ലാന്നുണ്ടെങ്കില് പിന്നെ നമ്മക്ക് എന്ത് ജീവിതം
ആഹ് പിന്നെന്ന് എന്തേലും ജോലിക്ക് എന്തേലും ചെയ്യ്ണ് ഇണ്ടോ
പിന്നെ സ്റ്റാറ്റസ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്
അഹ് സ്റ്റാറ്റസ് വർക്കോ അതെന്താ
ആഹ് പ്രകൃതിയും പിന്നെ പിക്കിൾ പോട്ടന്ന് പറയുന്ന അച്ചാറിൻ്റെ
ആഹ് അച്ചാറിന്റെ ഏഹ് അച്ചാറ്ങ്ങൾ ഇണ്ടാക്കി വിടാ
അല്ല അല്ല അല്ല അതൊരു ഒരു ബിസിനസ്സ് ആണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനകത്തു നിന്ന് സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്നു. പിന്നെ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാം. ആ ഒരു വ്യൂസിന് പത്ത് പയസ വെച്ചാണ് അമ്പത് വ്യൂസിന് ആ അമ്പത് വ്യൂസിന് അഞ്ച് രൂപ വെച്ച് അങ്ങനെയന്ന് തോന്നുന്നു.
അയേ അത് ശരി.
പ്രകൃതിയുടെതന്ന് പറയുന്നത് അവരുടെ ലേഹ്യങ്ങളൊക്കെ ഉണ്ട് ലേഹ്യം ആ പിന്നെ ഹെയർ കെയർ ഓയില്, പിന്നെ ഫേസ് പാക്ക്, ഉണ്ട് അങ്ങനെ ബീട്ട്റൂട്ട് ലേഹ്യം, ആട്ലേഹ്യം, ബ്രഹ്മിലേഹ്യം, അങ്ങനെ അഞ്ചാറ് നാല് സൈസിക്കൂടുതൽ ലേഹ്യഉണ്ട്.
അതെല്ലേ?
ആ അപ്പം ല്ലേ ആരെങ്കിലും ഓഡർ ചെയ്താല് കമ്മീഷൻ കിട്ടും പുറമേ സ്റ്റാറ്റസിടുന്ന സ്റ്റാറ്റസിന് വല്യഇങ്ക ഒന്നും കിട്ടാറില്ല ഒരു രൂപയെ കി ട്ട് ഒരു ദിവസം നൂറ് വ്യൂസിന് ഒരു രൂപ വെച്ച് അങ്ങനെ കിട്ടൂ.
ആഹ് ആഹ്.
ആ അത്യാവശ്യം എന്തെങ്കിലുവൊക്കെ അല്ലറ ചില്ലറ എന്തേനെങ്കിലു ക്ക്‌ എടുക്കാൻ കൊള്ളാം അത്യാവശ്യായിട്ട് എന്തെങ്കിലുക്കെ ചെറിയ പൈസക്കൊക്കെ ആവശ്യം വന്നാൽ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് വർക്ക് ചെയ്യുമ്പ എന്തെങ്കിലു ഒക്കെ കിട്ടും. പിന്നന്ന് പറഞ്ഞാല് അത് കൂട്ടി വെച്ചാലൊരു അല്ല എന്റെ ഹസ്ബൻറ് ഉസ്താദ് ആണ്.
അത് ശെരി.
ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ അറിയാലോ ഇപ്പോഴത്തെ പിന്നെ ഇക്കാക്ക മാരുടെ വൈഫൊക്കെ പഠിക്കാനൊക്കെ പോകുന്നവരുണ്ട്. പിന്നെ, എനിക്കും പിന്നെ തൽ ൽപര്യല്യയാ അങ്ങനെ.
ആഹ്, അപ്പൊ പോണം. ഉസ്താദാവുമ്പോ പോണ്ട. അത് നല്ലതാണ്, വീട്ടിലിരിക്കാ നല്ലത്.
അല്ല, നമ്മൾ അങ്ങനെ പോയി, നമ്മക്ക് എന്തെങ്കിലും പല കാര്യങ്ങളും കാണുകയും കേൾക്കുകൊക്കെ ചെയ്യുന്നതല്ലേ? നമ്മൾടെ ഭാഗത്ത്ന്ന്
ആഹ് അയ്ശരി.
എന്നാ ശരിയെന്ന. മഗ്‌രിബിന്റെ സമയായെ. ആഹ്, ശരി. ആഹ്, ശരി. വലൈക്കും മുസ്സലാം.
കെട്ടിപിടിക്കണം. ഉം.